ക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് ങ്ങക്ക് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തേയ്‌ നല്ല വിശേഷം തന്നെ ങ്ങളെ വിശേഷം എന്തെല്ലാം
സുഖായിട്ട് പോണു ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡെല്ലാം കഴിച്ചു ഇങ്ങള് കഴിച്ചോ
ആഹ് ഓഹ് കഴിച്ചു ഉച്ചക്ക് ഒറങ്ങാറൊന്നൂല്ലേ ആഹ്
ആഹ്
മറ്റേ രണ്ടാളും സ്ക്കൂള് പോയതാ
ആഹ് എന്തിര് ഏഹ് എത്രേലാ പഠിക്കുന്നേ
ഒരാള് ഏഴിലും ഒരാള് രണ്ടിലും
ആഹ് അത് ശരി എനിക്ക് മൂന്നാള് പിന്നെ മൂത്തത് മോളും രണ്ടാമത്തെ ഏഹ് രണ്ടാളും പിന്നെ ആ ആൺകുട്ടികളും മൂത്താളെട്ടില് പഠിക്കുന്നേ രണ്ടാമത്തെത് ആറിലും പഠിക്കുന്നേ ചെറുത് എൽ കെ ജി പഠിക്കുന്നേ പിന്നെ രണ്ടാമ ത്തേനെ ദർസിലാക്കിയതാ
ആ അപ്പം അവര് പള്ളിയില് ദൂരെത്താ അതാ അടുത്തന്നെയാണോ
അല്ല ദൂരെയാ ഹാസില്ലാവാൻ വേണ്ടീട്ട് ഉം കൊറേ ദൂരണ്ട് ചെറിയാ ദൂരൊന്നുവല്ല കൊറേ ദൂരണ്ട്
ഹേ എന്നിട്ട് എങ്ങനെയാ മാസത്തിലാ വര്യാ
ആ മാസത്തില് രണ്ടൂസത്തെ ലീവിന് വരും ഇന്നലേ കൊണ്ടയാക്കി കൊടുത്താ മുഹറത്തിന്റെ ലീവിന് വന്നതേനൂ
ആഹ്
ആഹ് ഇന്നലപ്പൊ കൊണ്ട ഇല്ല ഇപ്പൊ കഴിഞ്ഞ മാസം പോക്കൊടങ്ങി
ആഹ് എങ്ങനുണ്ട് അടുത്തൊക്കെ സുഖല്ലേ
സുഖാ ആഹ് കൊഴപ്പല്ല്യാ ഓന് ഇഷ് ഓന്റെ ഇഷ്ടത്താലാണ് ഈ പറഞ്ഞയപ്പിച്ച ത് ഞമ്മള് പിന്നെ ഇപ്രാവശ്യം വന്നപ്പോ ചെറിയൊരു മടു പ്പിണ്ടേനു പിന്നെ എന്താന്നറിയില്ല ഇന്നലെ പിന്നങ്ങനെ വേഗം മാറ്റി ഒരുങ്ങി പോവാൻ വേണ്ടി റെഡിയാണ് പിന്നെ കൊഴപ്പന്നുണ്ടായില്ല പി
ആ അത് അങ്ങനെ പോവാൻ മടിയാവുമ്പോ നമുക്കൊരു സങ്കടം
ആഹ് അതാ നമുക്കൊരു സങ്കടം വരും പോകുമ്പോ പിന്നെ കൊഴപ്പമുണ്ടായില്ല നല്ല സന്തോഷം പോയ മറ്റേ ഞമക്കൊരു സങ്കടം വരും
അടുത്തുന്നാരേണ്ടോ
ഇല്ല ആടൊക്കെ പോകൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ
ആഹ്
പിന്നെ പിന്നെ അവന്ക്ക് അവിടെ പോയിട്ട് ഓനെ എല്ലാരെയും പരിചയഅയിക്ക് അതുകൊണ്ട് വല്യ കുഴപ്പോന്നുല്ല
ആഹ് ആഹ്
പിന്നെ ഓൻ എന്നോട് പറയും പിന്നെ ഞാൻ എടെ ഒറ്റക്ക് ഞാൻ നിക്കലില്ല ഒറ്റക്ക് നിന്ന എനിക്ക് സങ്കടം വരും
ആഹ് അഹഹ ഇനി ഒന്നും ലെവലാവാണ്ടാവും
ആ അതന്നെ അതുകേക്കുമ്പോക്കെ ഒരു സങ്കടം വരും പിന്നെ പറയാ അടെ ബിരിയാണി ഇണ്ടാവും മന്തി ഇണ്ടാവും അങ്ങനെല്ലാണ്ടാവും പക്ഷെ ആ നല്ല ഫുഡ്ഡാണ്ടുക പക്ഷെ എനിക്ക അതൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല്മ്മ ഞാൻ എവിടെ വന്ന് ഉമ്മാന്റെ ചോറും കറിയും തിന്നപ്പൊ ഞാൻ അത് ആസ്വദിച്ചു കഴിച്ചൂ ആഹ് അതൊക്കെ കേൾക്കുമ്പ സങ്കട വരും
ആഹ്
പിന്നെ
ഏതായാലും മക്കളെ നല്ലേന് വേണ്ടി
അതെ തന്നെ നല്ലേന് വേണ്ടീട്ടല്ലേ അതെന്നെ രണ്ട് ഒന്ന് മാത്രം മാത്രം പോരാലോ എന്താ ആഹ് അതെന്നെ പിന്നെ ഞങ്ങള് ഫുഡ് എല്ലാം കഴിച്ച് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങള് അങ്ങനെ കുട്ടികൾ പോകുമ്പോഴക്കെ പണിയെല്ലാം കഴിയുവോ
ഇല്ല അടുക്കളയത്തെ പണിയൊക്കെ കഴിയും പിന്നെ ബാക്കി ഉണ്ടാവും അടുക്കലും, തോടക്കലും, അലക്കലും ഒക്കെ
ആഹ് അത് ശരി മഴ ഉണ്ടോ
മയ അപ്പൊ പെയ്യല് തുടങ്ങി
ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്ന് നേരം മഴ പെയ്യും മഴ പെയ്യും വേലാക്കും ഇത് തന്നെ
ആഹ്
ഇതല്ലെ കുട്ടികളെപ്പളാ ഇനിപ്പൊ സ്കൂളിട്ട് വരിയാ കുട്ടികൾ എപ്പോളാ സ്കൂൾ വരിയാ അ ആ അത് ശരി പിന്ന
പിന്നെന്താ അങ്ങനെ പോന്നു
നിങ്ങള് ഇങ്ങനെ അവിടെ കൃഷികളൊക്കെ ഉണ്ടോ
ഇല്ലേ കൃഷികളൊന്നുല്ല
ആഹ്
അവിടെ അങ്ങനെക്കെ ആ അങ്ങനെന്നാല് ഞങ്ങൾക്കല്ല പുറമേുണ്ട്
ആ
അപ്പൊ എല്ലാരും തരും
അതുശരി ഇവിടെ എല്ലാം ഉണ്ട് ചക്കുണ്ട്, മാങ്ങ, മാങ്ങന്റെ സീസണ കഴിഞ്ഞക്കല്ലേ ഇപ്പൊ ചക്ക ഉണ്ട് പക്ഷേ ചക്ക നല്ല മധുരം ഉം
പക്ഷെ മയ പെയ്താ ചക്ക
അതന്നെ നല്ല മതിരോള്ള ചക്കയാ പക്ഷെ മഴ ചെയ്ത പെയ്ത ഒന്നിനും പറ്റൂല വെള്ളം കുടിച്ച് പോവല്ലോ
ആഹ്
വെള്ളം കുടിച്ചു പോവൂല്ലോ
ആഹ്
യാത്രയൊക്കെങ്ങള് യാത്രയൊക്കെ പോവാറ്ണ്ടോ?
ആ യാത്രക്കെ പോവാറ്ണ്ട് നല്ല ദൂരത്തൊന്നും പോയിട്ടില്ലെങ്കിലും ഇല്ല അത്ര ദൂരത്ത്ക്കൊന്നും പോവൂല
ആഹ് അത് ശരി എവിടേക്കാ പോയനിങ്ങള്
ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുംന്നല്ലാതെ
അ ആ
മിനിഞാന്ന്പ്പോ തിരുവനന്തരപുരം പോയി അവ്ടെ നാത്തൂന്റെ മോളെ കല്യാണം കഴിഞ്ഞേന്നു
ആ അയ്ശെരി എങ്ങ ട്രെയിന് പോയതാ
ആ ട്രെയിനോയെ ഇവട്ന്ന് ഞാ ഒൻപത് മണിക്ക് കെയറി അവ്ടെത്തിയപ്പോ ഏഴ് മണിയായി. തിരുവനന്തപുരം എറങ്ങിയപ്പോ
അങ്ങനെ
അങ്ങനെക്കെ പിന്നെന്തെക്കെ എന്തൊക്കെയിന്ന് സ്പെഷ്യ ലന്താ?
സ്പെഷ്യല്ന്ന് ഇന്ന്പ്പങ്ങനെ സ്പെഷ്യല്ന്നൊന്നുല്ല ഞ്ഞമ്മളെ ചെറിയ മീന്ല്ലേ ഈ നത്തല്.
ആഹ ബത്തല് ബത്തല് ആ ആ അതേപോലെ നത്തോലിയറീല്ലേ?
ആ നത്തോ അതിന്റെ കൊറച്ചും കൂടെ വെൽത്
ആ ആ
അഹ് അയ്അയ്മെല്ങ്ങനെ മറ്റേ ആ സ അയിന്റെ ച ണ്ടാവൂല്ലേ? ചെല ക്ക്പോൽത്തെ ആ ഇതിനതൊന്നുല്ല.
ആ
ഹ അത് പിന്നെ മൊളക്‌ട്ട് കറിവെച്ചതും
ഹ ആ വീട്ടില് ആരൊക്കെള്ളെ?
വീട്ടില് ഞങ്ങള് ഹ് പിന്നെ ഞാനും എന്റെ ഭർത്താവും മൂന്ന് മക്കളും. പിന്നെ ഞങ്ങള് തറവാട്ട അട്തന്നെയാണ് എളാപ്പാന്റെ പൊരാ അതേപോലെ മൂത്തച്ചീന്റെ പൊരാ മൂത്ത മൂത്തച്ചന്റെ പൊരയൊക്കെ അടുത്തന്നെയാ
ആ
ഒ മ്പം ഇമ്മ എന്റെ ദർത്താവ്പ്പം ജോലിക്ക് പോവും കുട്ടിയള് സ്കൂളും പോയാലും ഞ്ഞാംമ്പടെ ഒറ്റക്കായിരിക്കൊല്ലോ അപ്പൊ ഞാപിന്നെ തറവാട്ടില്ലോ അങ്ങനെ പോവും ആ ഒരട്ത്തന്നായതോണ്ടേ മക്കള് മോള് നാലേപത്തൊക്കാ വുമ്പോ നാലെഅഞ്ച് നാലെ പത്താവുമ്പേക്ക് വെരും മോന് ചെറുത് പിന്നെ ന ന്നാലേ മുക്കാലഞ്ച് മണിയാവും ഒന് പിന്നെ സ്കൂൾ വണ്ടി ഇങ്ങനെ ഒരുങ്ങെനെ പലേഭ ഭാത്തു കൂടെ പോയി കുട്ടിയളൊക്കെറക്കി ക്കിയിട്ട് അങ്ങനെ വെരല്ലേ ചെയ്യാ അങ്ങനെ മോള്ത് പി പിന്നെ സ്കൂൾ ബസ്സാണ് പക്ഷെ ഓര് ഫസ്റ്റ് ട്രിപ്പന്നെ പോവ്ന്നത് ഞമ്മളെ ഈ മുമ്പ് കൂടിയാ
ആ
അപ്പൊപിന്നെ അങ്ങനെ വളഞ്ഞ് ചുറ്റി വരാനൊന്നുല്ല്യ
ആ
ഇങ്ങളെ മക്കളപ്പളാ വെരാ?
ഓര് അഞ്ചേക്കാലാവും
ആ ഓര് സ്കൂളെങ്ങനെ ദൂരയാ?
ആ എല്ലാ അട്ത്തന്നെയാ അവസാന ട്രിപ്പാ
ആ
ഒരു ഒന്നര കിലോമീറ്റർ പക്ഷെ അവസാന ട്രിപ്പാണ്.
ആ അത് ശെരി അതാണ് മക്കള് വണ്ടീല് വരുമ്പോ എല്ലാടെയും എറക്കീം കേറ്റീ
ആ കേറ്റീട്ട് വേരോള്ളൂ അപ്പൊത്തിന് ഓര് ക്ഷീണിക്കും പിന്നെ ഇവടെ വന്നാ ഫോ ന്നാ ഫോണ്
അതാണ് ഇന്റെ മോന് എ ല് കെ ജിന്നും ചെറിയ മോന് പിന്നെ വന്നാ ഓൻക്ക് ഫോണാവാണ്ടത് ന്നിട്ട് ഞാവരുന്നേന് മുന്നേ ഫോണങ്ങട്ട് മാറ്റി വെക്കും.
ഏ ഹേ ഇത് പോകുമ്പളൊന്നും ചായ കുടിക്കണെങ്കിങ്ങക്ക് ചായ കുടിക്കണെങ്കിലോർക്ക് ഫോണ വാണം.
ആ അതെ ചായുടിക്കാനും ചോറ് വേഴിക്കാ
അപ്പാ അപ്പൊ എങ്ങനെങ്കിലോന്ന് പോട്ടേ വിചാരിച്ചുമ്പോ അപ്പാണ്ട് കൊടുക്കും ഇവ്ട്ന്നോന്ന് പോയി നമ്മള കാര്യ
ആ അതെന്നെ
വന്ന് വേഗം ബേഗ് അവ്ടെ സിറ്റ്ഔട്ടിലേ ഇടൊള്ളൂ വന്ന് ഫോണോവ്ടെ തെര്യാ
ആഹ് അതാ വാണ്ടേ ഫോണ് ഞാന് ന്ന്ട്ട് വേഗം ഫോൺ അത് ഫോണ് കാണ്ന്നില്ല നേരം വെള്ത്തത് മുതലേ ഫോണ് കണ്ടിട്ടില്ലാന്നറിം കണ്ടാലെ കൊഴ
അയിന് ചെറ്തായോണ്ടത് വിശ്വസിക്ക്‌ണേ ഇന്റെത് രണ്ടാം ക്ലാസ്സിൽ എത്തീല്ലേ ചെറ്തന്നെ
കണ്ടാലെ പ്രശ്നൊള്ളു പിന്നെ ചോറ് വെയിച്ച് കുളിച്ച് പിന്നെ ഇവടെ നമ്മള് മുത്തശ്ശന്റെ പോരെയാണ് മുത്തച്ചന്റെ മോള്ണ്ട് മോളെ മോന്ണ്ട് കളി ക്ക്യാന്
ആ
കൂടെ കളിക്ക്യാനങ്ങ് പോവും അങ്ങനെ അതല്ലെങ്കി പിന്നെ ന ഇന്റെ ഇളഛന്റെ മോന്ണ്ട് തറവാട്ടില് മോള് ചെറ് താവും പിന്നെ ഇപ്പ രണ്ട് വയസാകാൻ പോകുന്നേള്ളു ചെലപ്പോ അയിന്റെ കൂടെ കളിക്കാൻ അങ്ങോട്ടോടും.
ആ
അങ്ങനെ
ഇനി ഇന്ന് ഉച്ചക്ക്ണ്ടാക്കിയ ഫുഡെന്നെണ്ടോ രാത്രികയ്ക്ക്.
എങ്ങനെ
ഉച്ചയ്ക്ക്ണ്ടാക്കിയ ഫുഡെന്നെണ്ടോ രാ
അല്ല അല്ല രാത്രി ചപ്പാത്തിയാക്കണം ആ എല്ലാർക്കും ചെലപ്പം ഞാന് ചപ്പാത്തി കുട്ട്യാക്ക് കണ്ടാല് പിന്നെ അതാണല്ലോ വാ ണ്ട്യരാ അപ്പ ഞാന് ചപ്പാത്തി ഇങ്ങനെ അധികം കൊട്ക്ക്ന്നേ ‌ നല്ലല്ല അപ്പൊ ഞാന് അധികം ചോറെന്നാ കൊട്ക്കല് പിന്നെ എടക്കൊരു പൂതി ക്ക്‌ എല്ലാർക്കും ചപ്പാത്തിയാക്കും ചെലപ്പോ ഉച്ചക്ക്‌ കറിയില്ലെങ്കി കറിം ബേക്കേണ്ടിരു
ആ
അ ആള് കൊറവാന്നറ്ഞ്ഞിട്ട് കാര്യല്ല പണിണ്ട് കുട്ട്യാള് സ്കൂള് പോയി പിന്നെ വൈകുന്നേരം വരെ പിന്നെ പണില്ല ആ പിന്നെ വൈകുന്നേരം വന്നഴിഞ്ഞാൽ
മാഹ്രിബ് ആയ പിന്നെ തിരേ ഒഴിവില്ല പഠിപ്പിക്കലും എഴ്തിപ്പിക്കലും എത്ര പെട്ടെന്നാ സമയം പോ
മ്മ്
കൂടെ നിന്നിട്ടില്ലെങ്കി ചെയ്യൂല്ല
അത് തന്നെ നമ്മള് കൂടെ അട്ത്ത് വേണം അത്പ്പ ഇഞ്ഞിപ്പോ എന്റെ മോളാ എട്ടില്പഠിക്ക്‌ന്നേ മൊ ഓള് പഠിക്കണങ്കി ഞാൻ എട്ത്ത് വാ അതല്ലെങ്കില് ഓര്ക്കിപ്പോ എല്ലാ കാര്യം ഫോണിലാണല്ലോ
ഫോണ്ലാണ്
ഓരോ റീൽസായിരിക്കും കാണുന്നുണ്ടാക ആ ആ അപ്പ പിന്നെ ഫോണ് കുട്ടികൾ രണ്ടാളും അടുത്ത് വേണം രണ്ടാള അടുത്ത് വേണം അങ്ങനെ പിന്നെ എൽ കെ ജി നമ്മള തന്നെ നോക്കണല്ലോ എൽ കെ ജി പഠിക്ക നോ മറ്റത് പിന്നെ ഓളെന്നെ പഠിക്കും പക്ഷേ കൂടെ ഒരാള് വേണം ഇല്ലെങ്കില് ഇതന്നെ ഫോണില് കളിക്കുന്നേ അങ്ങനെ പിന്നെ നിങ്ങള എങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുവോ
എങ്ങനെ സ്പെഷ്യൽ ഫുഡാ ആ ബിരിയാണിക്കെ ഉണ്ടാക്കും മന്തിയൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല
ആ ആ ആഹ ശരി ഞാന് പിന്നെ ആ ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും എല്ലാം ഇണ്ടാക്കും.
ആഹ
പുടിഗ് ഒക്കെ ഉണ്ടാക്കും സ്പെഷ്യൽ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട പക്ഷെ സാധാ പണി എടുക്കുന്ന ഓന നല്ലാതി നേരം വെളുത്തിട്ട് അതന്നെ പിന്നെ എടുക്കുന്ന കറ്റിയന്നും അതന്നെ എടുക്കന്ന്
ആഹ
ഏ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ്ൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാ
ആഹ
പിന്നെ വേറെന്തല്ലാ?
പിന്നെ എന്തൊക്കെയാ?
വീട്ടിലാരൊക്കെയ ഒള്ള
ഇവിടെ ഞാനും ഹസ്ബൻറും മക്കളും
ആഹ ആ അത് ശരി അടുത്ത് അങ്ങനെ ഞങ്ങളെ
ആഹ് ആഹ തറവാടോ മൂത്തച്ഛന്മാര ഒക്കെ അടുത്തന്നയാ
ആ ആ അ ശരി
പിന്നെ എന്നാല മ ആ എന്നാ ശരി